ഹലോ
ആഹ് ആഹ് ആ പറഞ്ഞോ
ആഹ് പ്രധ പ്രഭാത ഭക്ഷണത്തെ കുറിച്ചാണ് ആ രാവിലെ കഴിച്ചത് ബറോട്ട കഴിച്ചു കഴിച്ചു ആഹ് ചക്കപ്പഴം കൊണ്ട് പൂച്ച പൊഴുകിയത്
ഏയ്
ചക്കപ്പഴം കൊണ്ട്
ആ ആണോ സാധാരണ നാട്ടില ആൾക്കാര് രാവിലെ ബീഫും പോത്തും മറ്റേന്ന പറയുന്നക്കെയാണ് കഴിക്കുന്നത് ഇത് പു
ഓ ഇത് കൂട്ടു ഉള്ളതല്ലേ കഴിക്കാൻ പറ്റുള്ളൂ
ആഹ് ആഹ് നിന്റെ ആഹ് എങ്ങന ഉണ്ടാരുന്നു
നല്ല അടിപൊളിയാരുന്നു
പിന്നെ അത് കഴിച്ചാൽ എന്ന ഇത്ര ഗുണ ഉള്ളെ ഏ അതൊക്കെ കഴി
ഇത് കഴിച്ചാൽഎന്നാ എത്ര ഗുണോണ്ട് അതിലാ ചക് എഹ് ചക്ക അയിന്റെ അത്‌ എലക്കാ, ജീരകം പൊടികള് കൊറച്ച് ഗുണങ്ങളുണ്ട് ഒത്തിരി ഗുണങ്ങളൾല്ലേലും കൊർച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്
ആഹ്
പ്രഭാത ഭക്ഷണം നമ്മൾ കഴിക്കണല്ലോനമ്മടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആരോഗ്യം നൽകുന്ന പ്രഭാത ഭക്ശ് പവാണല്ലോ അപ്പം അത് കഴിച്ചിട്ടുണ്ട്
ആണോ ഈ രാവിലെ എന്തൊക്കെയാ വേറെ കഴിക്കുന്നേ?
ഇട്ട്ലി ദോശ
ഉം
പിന്നെ അപ്പം കപ്പ പിന്നെ ചക്ക കിട്ടിയാ ചക്ക കഴിക്കും പുട്ട് പൂട്ടും പഴവും പുട്ട് കടല കറി ഇങ്ങനെയുള്ള കാര്യങ്ങൾ
ആഹ് ആഹ്
പിന്നെ ചോറണ്ണാറുണ്ട് ചില സമയത്ത് എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ അല്ലല്ലോ ഏഴു ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് ഏഴു രീതിയിലായിരിക്കും ഭക്ഷണം
മ്മ്ഹ് മ്മ്ഹ്
അടിപ്പിച്ചു വരാറുണ്ട് പു ട്ടും പഴമൊക്കെ അടിപ്പിച്ചു വരാറുണ്ട് അങ്ങനെയൊക്കെയള്ള കാര്യങ്ങള് പിന്നെ ഇയാളെന്താണ് കഴിച്ചത്
ഞാന് ദോശയാ കഴിച്ചെ
ദോശ ആഹ് ദോശ
ആഹ് ദോശ കഴിച്ചു പഴം പുഴുങ്ങിയത് കഴിച്ചു അപ്പം കൊഴപ്പില്ലല്ലോ മുട്ട പുഴുങ്ങാറില്ല പുഴുങ്ങിയില്ല മുട്ടാ അട വെച്ചിരിക്ക് ക്കെ വിരിയാനായിട്ട് അതുകൊണ്ട് പുഴുങ്ങിയില്ല
ആണോ അവിട അവിടെ വച്ച മുട്ട പിടിക്കാൻ
അടവെച്ചമുട്ട എങ്ങനാ പുഴു ന്നെ മ കോഴി കുഞ്ഞ് എങ്ങാനും ചാടി വന്നാ എന്നാ ചെയ്യും
ഇടക്കിടെക്ക് ചാടി വരുമ്പോ ചാടി പിടിച്ചാ മതി കോഴി കുഞ്ഞ് പുതിയ വെറൈറ്റി
ആ പിന്നെ വേറെ എന്നാ കഴിക്കാൻ പറ്റുന്നേ ഈ രാവിലെ പ്രാതലായിട്ട് കഴിക്കാൻ പറ്റുന്ന വേറെ എന്തൊക്കെ സാധനങ്ങളാ ഒള്ളേ
പ്രാതലായിട്ട് നമുക്ക് ഇടിയപ്പം കഴിക്കാം നമുക്ക് കോഴിക്കോട്ടോ
കോഴിക്കോട്ട് പോയി കഴിക്കണോ രാവിലെ ഇടിയപ്പ് ഇപ്പം കോഴിക്കോട്ട് പോയി കഴിക്കണോ
ആഹ് ഇടിയപ്പം ഒണ്ട് കോഴിക്കോട്ട ഉണ്ട് പിന്നെ എന്നാ മധുരം വെക്കാത്ത ഈ വെളുത്തുള്ളി ഈ തേങ്ങാ ജീരവും കൂടെ അരച്ചിട്ട് അതൊക്കെ നല്ല സാന നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ല സാധനങ്ങളാ പിന്നെ പച്ചക്കപ്പ
ഉം വാട്ടുകപ്പ
ആഹ് വാട്ട് കപ്പ വാട്ട് കപ്പ ത് തോട്ട്മീൻ സായിപ് കൂട്ടുമോ എന്ന് പറഞ്ഞ പോലെയുള്ള
ആഹ് സാധനങ്ങളൊക്കെ രാവിലെ കഴിക്കാം
നല്ല ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം കഴിക്കാം രാവിലെ ഉം ഏത് ഭക്ഷണാ നമുക്ക് ക്കെ ഇഷ്ടപ്പെടുന്ന ഭക്ഷ ഏതാന്ന് ആഹ് ചപ്പാത്തി ഭൂരി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ക്കെ കഴിക്കാം നമുക്കന്താണോ ഇഷ് നമ്മുടെ ചിലപ്പോൾ കഞ്ഞിയ ആയിരിക്കാം ചിലപ്പോൾ കഞ്ഞിയും പയറുവായിരിക്കാം
ആഹ്
ഏത് ഭാഷ ണമേണയിൽ നമ്മൾ ഇഷ്ടപ്പെട് കഴിക്കുന്ന കഞ്ഞിയും ചമ്മന്തി
കഞ്ഞിയും ചമ്മന്തിയും കഴിക്കാം.
ആഹ് ഇങ്ങനെയൊക്കെയൊള്ള നല്ല നല്ല ഭക്ഷണങ്ങള് ആഹ് പഴങ്കഞ്ഞി തൈ ര് കപ്പ ഒക്കെ ഇട്ട് കൂട്ടി ഏഹ് മീൻകറി ഇട്ട് കൂട്ടി കഴി ക്കൊഴിച്ച് കൊഴച്ച് കഴിക്കാം.
കുഴച്ച് ഏഹ്
കഴിക്കാം
ശെരി ശെരി ശെരി
നമ്മൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങള് എന്താണോ അതെല്ലാം നമുക്ക് കഴിക്കാം. പിന്നെ പൊറോട്ടയാണ് കഴി ക്കുന്നതെങ്കില് ഏഹ് ഏഹ് രാവിലെ ഫ്രാതലായിട്ട് പൊറോട്ടയാണ് കഴിക്കുന്നെങ്കില് നമുക്കത് കഴിക്കാം. നമുക്കെന്നാ ഉചിതെന്ന് തോന്നണത് ഇനി ബിരിയാണി കഴിക്കണോ പ്രാതലായിട്ട്, ബിരിയാണി കഴിക്കാം, എന്താണ് നമുക്ക് നമുക്ക് ഏഹ് നമ്മുടെ വീട്ടില് ഏഹ് ഒള്ളത് അത് കഴിയ്ക്കാ. അങ്ങനെയാണ് കാര്യങ്ങള്. പിന്നെ ഹലോ പോയോ? ഹലോ ഹലോ